അ ഓ
എനിക്ക് കേക്കാം അവിടെ കേക്കാമോ
ആ കേക്ക പറഞ്ഞോ
ആ എന്തൊക്കെണ്ട് സുഖായ്ട്ടിരിക്കുന്നോ?
ആ സുഖവാ കൊഴപ്പൊന്നുല്ല അവിടോ
ആ ഇവിടെയും പ്പം കൊഴപ്പൊന്നു ഇല്ല പിന്നെ മഴയൊക്കെ ആയോണ്ട് ഒര് ചെറിയൊര് അസ്വസ്ഥയുണ്ട് ഇണ്ട് അതിൻ്റെ
ആ ഇവിടെ ഇന്നലെ മഴയായിരുന്നു ഇന്ന് വല്ല്യ കൊഴപ്പൊന്നു ഇല്ല ങ്ങനെ മങ്ങി മങ്ങി ന്നിക്കുന്നു വൈകിട്ട് കാണ ആയിരിക്കും മഴ
ആ വേയ്ല് ഇല്ലാത്തോണ്ട് തുണി ഒണങ്ങത്തില്ല ഇന്നല തൊട്ടുള്ളത് ഉണ്ട്
ആ ഞാനും ഇന്നലെ എല്ലാം കഴുകിയിട്ട് മഴ മഴ ആയിരുന്നു മിൻഞാന്ന് തോട്ടുള്ളത് ഒണ്ടായ്രുന്നു ഇന്നലെ പിന്നെ വൈകുന്നേരം കൊർച്ച് തോർന്നപ്പഴത്തേക്ക് തുണിയെല്ലാം കഴുകി ഇട്ട് അല്ലെ ചെൽപ്പം ഒണങ്ങാൻ എല്ലാം കൂടി ല്ലം കൂട്ടിയിട്ട് അവസാനം ഒന്നും ഇടാൻ കാണത്തില്ല ആ അവസ്ഥ ആയോണ്ട് ഇന്നലെ എല്ലാം കൊറച്ച് കഴുകി ഇ ട്ട് പിന്നെ കുഞ്ഞിന്റെ ഒള്ളോണ്ട് അതും കൂടെ കഴുവീട്ടാ അവന്റെ ഒണങണ്ടെ അവരുടെ ആവുമ്പം പെട്ടെന്ന് ഒണങ്ങേം ചെയ്യും കൊറേ ആവേം ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളില്ലേ അഴുക്കാവ്മ്പോ അഴുക്കാം മാങ്ങ് മാറ്റുന്നുണ്ട്
അതാ ഇപ്പം കൊച്ചുങ്ങടെ തുണി കഴുകാനാണെങ്കി അത് തെന്നെ കൊറേ കാണും പിന്നെ ന്നമ്മടെ എല്ലാരെം കൂടെ തുണി ആഉമ്പോഴ്ത്തേന് പിന്നെ എല്ലാം കൂടെ ആശേല് ഇടാൻ സ്ഥലവും കാണത്തില്ല എല്ലാം കൂടി ങ്ങിനെ ഒതുക്കി ഇടുമ്പോഴ്ത്തേന് പിന്നെ എന്തോപോലെ ആവും തുണി കാര്ണം തുണി
മാതിരി സ്മെല്ലാ അതിന്
അതാ നന്തുണി കൂ
ആ നല്ലതുണിക്കെ പിന്നെ കഴുക പിന്നെ കഴ മാറ്റി മാറ്റിയിടും പഴയ വീട്ടിടുന്നെ ഒക്കെ ആണെങ്കി പിന്നേം കുഴപ്പം ഇല്ല അതൊക്കെ കഴുകി സൈഡിൽ അശേൽ ഒക്കെ ഇട്ട് അങ്ങ് ഓണാക്കും അവിടെ ആണെങ്കിൽ സൈടീ ഇട്ടാലും കൊച്ചിന്റെ തുണിയും കൂടി ഇട്ട് നമ്മുടെ തുണിയും കൂടി ഇടുമ്പോൾ കുറച്ചേ എന്താലും ഇടക്കത്തോള്ളു ഉണങ്ങിക്കിട്ടണ്ടേ മഴ ഉള്ളപ്പോൾ നമ്മള് പറയും ഓ മഴ ഭയങ്കര ശല്യംഒന്നും ഇല്ലാത്തപ്പോ പറയുവോ മഴയായിരുന്നേ കൊള്ളായിരുന്ന ആ ചൂട് സമയത്ത് നമ്മള് പറയും യിരുന്നു ഒന്ന് മഴ വന്നായിരുന്നെങ്കിൽ ഈ ചൂടങ്ങ്ഇച്ചിരി കുറഞ്ഞണീന്ന് ഇപ്പൊ മഴ വന്നപ്പോ വരല്ലേന്ന് പറഞ്ഞ് പ്ര
ഇപ്പം ഏറ്റവും കൂടുതല് മഴ നമുക്ക് കിട്ടിയരു ഇ പ്രാവശ്യം കഴിഞ്ഞത് കാരണം തുടർച്ചയായിട്ട് മഴ പെയ്യു അല്ലായിരുന്നെങ്കിലും മിക്കവാറും മഴ പെയ്യുആയിരുന്നു പക്ഷെ അതുപോലെ തന്നെ ആ ആ ഈ എന്തുവാ മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്കും അതിന്റെ ഇരട്ടി ചൂടാ വന്നത് ഇരട്ടി ചൂട് ചൂടന്ന് വെച്ചാ എത്ര വെള്ളം കുടിചാലും ദാഹം തീരത്തൂല്ല വീട്ടിനകത്ത് വെറുതെ ഇരുന്നാലും
ചൂട് എപ്പോഴും ഫാന കറണ്ട് ബില്ല് എന്ത് വരുന്നു എന്റെ പൊന്നേ
കാരണം എല്ലാം മുറിയിലും ഫാൻ ആയിരിക്കും
ഏ സി ഉള്ളവർക്ക് ഏ സി ഫാൻ ഉള്ളവർക്ക് ഫാൻ ഫുൾ ടൈം ഒരു സമയം അത് നിർത്തത്തില്ല രാവിലെ തൊട്ട് രാത്രി അ ഉറങ്ങിയാല് പിറ്റേന്നും ഇങ്ങനെ കിട്ടേക്കല്ലേ ഓഫേ
ഇപ്പം വെറുതെ വീട്ടിലിരിക്കുയാണെങ്കിൽ പോലും ആ ആവിയ ആവിയ വെറുതെ ഇരിക്കുമ പോലും ഫാന് പിന്നെ അടുക്കള നിൽക്കുന്നവരുടെ കാര്യം പറയണ്ട ചൂടോടെ അടിക്കുമ്പോൾ ഭയങ്കര ആവിയായിരിക്കും
ഓ അങ്ങ് ഭയങ്കരമായിട്ട് ചൂട്ടുക്കുമ്പോ നമ്മള് വന്നിരുന്ന കാറ്റൊണ്ട് ആ കാറ്റ് കൊൊണ്ടാല ഒരു ഇല്ല അതിനകതൊന്നും ചൂടല്ലി വരുന്നത് ഇപ്പം വെളിയിലാണെങ്കിൽ കാറ്റുംല്ല ഇപ്പഴാണെ ചെറുതാട്ടെങ്കിലും ഉണ്ട്
അന്നേരം പിന്നെ നമ്മൾ എന്തോ അപ്പൊ ഇടുന്ന ഡ്രസ്സൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ഡ്രസ് ഇടാനേ നമുക്ക് തോന്നു അല്ലാത്ത ഡ്രസ്സ് ഒക്കെ എവിടെങ്കിലും പോകുമ്പോ തന്നെ നമു
ആ എനിക്കും ഭയങ്കര ഏതൊക്കെ ടായിരുന്നു ഇടുന്നത് നമ്മുക്ക് ഇടാൻ ഒ ക്കത്തില്ല ഈ കോളേജ് സ്കൂളിലൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സ് ഉണ്ടായിരുന്നൊ
ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലായിന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് ഇൻറ്റേണ് ഷിപ്പ് ഉണ്ടായിരുന്നു
ആഅപ്പൊ അതൊക്കെ രാവിലോട്ട് വൈകിട്ട്ഇങ്ങനെ ഇരിക്കണ്ടേ സ്കൂളിലൊക്കെ ആണെങ്കി നമുക്ക് പറയാൻ പറ്റും ഫാൻ അവിടെ ഇവിയൊക്കെ ഇല്ലേ ഉള്ളൂ എല്ലായിടത്തും ഫാനൊന്നും വേണോ ന്നും ഇല്ലല്ലേ നമ്മുടെ വീടാണെപ്പോ എവിടേലും ഇരിക്കാം
ഇപ്പൊ ട്രെയിനിൽ തന്നെ ഇരിക്കുമ്പോ ട്രെയിനിൽ ഇരിക്കുമ്പോഴായാലും ചിലപ്പോ ആവി എടുക്കും ക്കായിരുന്നു എല്ലാരും കൂടി ഇങ്ങനെ
ആ ഭയങ്കര പാട നിങ്ങൾ ട്രെയിനിലാ പോന്നല്ലേ
ആ ട്രെയിനിലായിരുന്നു ഇന്റേൺഷിപ്പിന് പോയത്
തെഗാണ്ട് അവിടെടെ
ആ ആയിരുന്നു
എങ്ങനെ ഉണ്ടായിരുന്ന അത് കഴിഞ്ഞ അത
ആ അത് കഴിഞ്ഞു നല്ല സൂപ്പർ ആയിരുന്നു എനിക്ക് കോളേജിൽ പോയതില് ഇച്ചിരിയെങ്കിലും ഓർത്തിരിക്കാൻ തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് മാത്രം ത്ര
നമുക്ക് പിന്നെ അവിടെ നമ്മള് പഠിച്ചെടുത്ത് എല്ലാം ഓർത്തിരിക്കണം
ആ അതാ ഇവിടെന്ന് വെച്ചാ അങ്ങനെ വലിയ രസാ രൊന്നല്ലല്ലോ നമ്മള് പരിപാടിയായാലും വലിയ രസമൊന്നുംല്ല പക്ഷെ അവിടെന്ന് വെച്ചാൽ ചെന്നപ്പോ തന്നെ ചെ പ്പൊരു പേ അവടെ ചെന്നപ്പോഴത്തേന് എന്തുവാ നമുക്ക് ഫയല് അവര് കൊറെ ഫയല് തരും അയ് നമ്മള് ഹ് അതിന് ഒരു പേപ്പർ എടുത്തിട്ട് ആ ഫയലിന്റെ നമ്പർ എഴുത്തിട്ടാ ഫയലിനകത്ത് എന്തോ പറയുന്നേന്നെഴുതണം ണ പിന്നയ്നകത്തൊരു ഡേറ്റും കാണും. അത് ത്ര എഴു നമ്മുക്കെ ത്രണ്ണം ഒരൂസം ചെയ്യാൻ പറ്റോ അത്രണ്ണം ചെയ്തെ എഴുതി കൊടുത്താ മതിയായിരുന്നു
അതന്ത്‌ ഇംഗ്ലീഷിലൊക്കെ ആയിരി
അല്ല മ ഇംഗ്ലീഷിലേണെങ്കി ഴുതാ മലയാളത്തിലലും എുത ആ ഫയലിനകത്ത് എന്തോന്ന് എഴുതി പിന്നതങ്ങ് എഴുതിയാ മതി പിന്നെ അവസാന ദിവസം നമ്മുക്കെങ്ങനെ ഫയലൊക്കെ സൂക്ഷിക്ക ണ്ടെ ന്നും അതെങ്ങനെ പ്രസർവ് ചെയ്യുന്നെന്നും അതിനൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടവര് ഈ ഫയല് പണ്ടത്തെ ഫയലൊക്കെ പൊടിഞ്ഞു പോവല്ലോ അതൊക്കെ പൊടി ടിഞ്ഞു പോവാതെയു അക്ഷരമായയാതിരിക്കാൻ വേണ്ടിട്ട് പ്രിസർവ് ചെയ്യുന്നത് എങ്ങനാ അതിനൊരു പ്രത്യേകം ടിഷ് ഷ്യു ണ്ട് അത് ന്നെച്ചാ അഞ്ഞൂറ് ടിഷ്യൂന് പതിനായിരം രൂപയോ അങ്ങനെങ്ങാണ്ട ഭയങ്കര വെലള്ള ടിഷ്യൂ ഇവ
ആ അത് ശരിയ നമ്മളല്ലാത്ത ആണെങ്കി അതും കീറും മറ്റേതും കീ
ആ അതാ അപ്പൊ അങ്ങനെ ടിഷ്യൂ ക്കെ വെച്ചിട്ട് അയ്നൊര് ഇതൊക്കെയുണ്ട് അത് വെച്ചിട്ട് ചെയ്യുന്നൊക്കെങ്ങനാണ് ന്നൊക്കെ കാണിച്ചന്നു പിന്നെ ഞങ്ങ ങ്ങൾ മാത്രല്ല വേറൊരു കോളേജിലെ പുള്ളേരുണ്ടായിരുന്നു
രാവിലൊട്ട് വൈകീട്ട് വരെ ക്ലാസ് കോളേജി പോവ്ന്നന്നൊക്കെന്നെ.
അമ്പ എറങ്ങാ
എത്ര മണിക്ക് ഹലോ ഹലോ കേക്ക്ന്നില്ലേ ഹലോ ഹലോ കേക്ക്ന്നില്ല
എനിക്ക് കേക്കാൻ പറ്റ്ന്നുണ്ട് അവിടെ റേഞ്ച് ഇല്ലന്ന് തോന്ന്ന്നു
ആ എനിക്ക് കേക്കുന്നില്ലേ ഞാൻ വേച് അവ്ട്ത്തെ പോയേന്ന്
എനിക്ക് കേക്കാം
ഞാനൊന്നും കേക്ക്ന്നില്ല ഇത്ര മണിക്ക് എറങ്ങുംന്ന് മാത്രേ കേട്ടൊള്ളേ ഏത് സമയം കേട്ടില്ല ഷെ
പക്ഷെ എനിക്ക് നല്ല റേഞ്ച് ണ്ട് അവിടെ റേഞ്ച് ഉണ്ടോനോക്കെ
അ ഇപ്പൊ കേക്കാവോ
ആ ഇപ്പൊ എനിക്ക് കേക്കാ
ആ ഇപ്പൊ ഞാൻ വെളിച്ചിരിങ്ങോട്ടെറങ്ങി
എനിക്ക് നേരത്തെയും പറയുന്ന കേക്കാ അവിടെ പറയുന്നത് കേക്കാൻ പറ്റത്തില്ലെന്ന്
ആ എനിക്കൊന്നും കേക്കുന്നില്ല ആ സമയത്ത് എറങ്ങാന്ന് മാത്രേ ഞാൻ കേ
പത്ത് മണിക്ക് കേറിയിട്ട് നാലരക്കെറങ്ങാന്ന ഞാൻ പറഞ്ഞേ
ആ ഇപ്പൊ കേട്ട് ഇവിടെ ചെല സമയത്ത് റേഞ്ച് ക ട്ടാവും അതാ കുഴപ്പം അതാ മുറിക്കാത്തിരുന്നും വിളിക്കാൻ പറ്റത്തില്ല ആരെയൊന്നും വെളീ തന്നെ എറങ്ങണം അതാ പാട്. അകത്തൊക്കെ ഇരുന്നാണെ ഞമ്മക്ക് ച്ചിരി കാറ്റൊക്കെ ട്ടോണ്ടിര്ന്നയ്ൻ വിളി ക്ക്യോ ന്തെങ്കിലൊക്കെ ചെയ്യ ചെയ്യാം പക്ഷെ ഇവിടാണെങ്കി വെളി പടിയിലോ അല്ലെങ്കി വെളിയിലോട്ടോ എറങ്ങ ഇവിടെ നെറ്റും കിട്ടത്തില്ല വൈഫൈ ഉള്ളോണ്ട് മാത്ര കിട്ടുന്നു. നെറ്റ് വേണങ്കി ഇന്ക്ക് റോഡിഇറങ്ങിക്കണം.
ആണോ ആ ഇപ്പൊ ഈ മഴയുടെ അന്തരീക്ഷം വന്നാ പിന്നെ റേഞ്ച് എപ്പഴും കുറവായിരിക്കും
ആ കിട്ടത്തും ഇല്ല മഴയൊക്കാ യിക്കഴിഞ്ഞാൽ കറണ്ട് കറണ്ട് പോന്നാണേ ഏറ്റവും വല്ല്യ ഇത് ന്റെ പൊൻ നി ഇന്നലെ രാത്രി എത്ര എങ്ങനെങ്കിലും എനിക്കാ കൊച്ചിനൊന്ന് ഒറക്കി വെക്കുന്നത്. അപ്പ തന്നെ കറണ്ട് പോവേം ചെയ്യും അവ അന്നേരേ ഒണരും അവന് ഫാൻന്റെ ഷ്ദ്ഇല്ലെങ്കിൽ അവ അന്നേരേ ഒണ ഒ തായാലും നമ്മക്കാ സമയത്തായിരിക്കും ഒന്ന് കെടക്കുന്നത്
അതാ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാ രാവ രാവിലെ എ എന്തായാലും എല്ലാം വെക്കണം അപ്പ മിക്സിയിൽ ഒന്നും അരക്കാൻ പറ്റത്തില്ല കറണ്ട്ല്ലെങ്കിൽ
ആ പിന്നെ കല്ലിൽ അടക്കുന്ന നമ്മള് പണ്ടങ്കാണ്ട് വേടിച്ച കല് അരിക്കും അതിനാത്തൊന്നും അരക്കത്തെ ഇല്ല എപ്പോഴും മിക്സിൽ അരച്ച് അരച്ച് പിന്നെ അത് മെനക്കേടല്ലയോ കല്ലൊക്കെ കഴുവി അതിനകത്തൊക്കെ അരച്ച് വരുമ്പോൾ അതില് വെറുതെ നമ്മള് വിചാരിക്കുവൊ ഇന്ന് ഇനി കറി വെക്കണ്ടന്ന്
കൊറെ സമയം എടുക്കും ഭയങ്കര പാടായിരിക്കും കാറണ്ടില്ലെങ്കി വെട്ടം കാണല്ല മഴയുടെ അന്തരീക്ഷം ആണെങ്കിൽ പിന്നെ ഒരിരിട്ടായിരിക്കും അ ഒരു വെട്ടം വേണം കറണ്ട് ഇല്ലെങ്കിൽ അതാ ഇപ്പ രാത്രിയിലൊക്കെ കറണ്ട് കറണ്ട് പോവാണെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടെിൽ കൊഴപ്പല്ല ഇൻവെർട്ടർ ഇല്ലാത്തവരെന്തോ ചെയ്യും
പണ്ടൊക്കെ ആരുന്നെങ്കി കറണ്ട് പോലും ഇല്ലാത നിന്ന് വരാം ഇപ്പാണെങ്കിൽ അത് പറ്റത്തേ ഇല്ല ഒരു ഇച്ചിരി നേരം കറണ്ടുപോയൽ തന്നെ നമുക്ക് എന്തോ അസ്വസ്ഥ അസ്വസ്ഥത പോല അയ്യോ എപ്പ വരും എപ്പ വരും അപ്പഴെ വിളിച്ചു ചോയിക്കും ഇന്നങ്ങാനം വരൂ ആഹ പിന്നെ എന്തോ വീട്ട വീട്ടി ഇരുന്നാലും നമുക്ക് ഭയ ഭയങ്കര ബോറുപോല്ല കറണ്ട് ഉണ്ടെങ്കി ഒരു സന്തോഷം
അതാ ഇപ്പ ടിവിയുടെ സൗണ്ടും ഇല്ല എല്ലാരും കൂടെ ഒരു മൂലക്ക് തന്നെ കുത്തിയിരിക്കണം കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ രാത്രി കഴിക്കാൻ പാടാ എല്ലാം അങ്ങ് പാടായിരിക്കും പിന്നെ കിടന്നാ തന്നെ ആവിയായിരിക്കും മഴയാണെങ്കി പിന്നെ കൊഴപ്പമില്ല ഇനി ഇപ്പം മഴേടെ സീസൺ ആയോണ്ട് മരങ്ങളൊക്കെ വീണ്
കറണ്ട് പോകും അതാണ് കൊഴപ്പം അല്ല മഴയാമ്പം തണുപ്പ് ഉള്ളപ്പോ നമുക്ക് പിന്നെ ഒന്ന് കെടക്കേങ്കിലും ചെയ്യാ ഈ ആവിക്കാത്ത് എങ്ങനെ പോയി കെടക്കും ഊഫ് കറണ്ട് പോമ്പോഴേ വിയർ
അതാ ഇപ്പം മഴ പെയ്ത് തൊടങ്ങിയ പിന്നെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയേ പറ്റും ഇപ്പ തന്നെ എല്ലായിടത്തും മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട് ഈ ലൈൻ കേബിള് ഇതിന്റെ വയറിന്റെ അടുത്തോട്ട് ഒള്ള
ആ അത് മാറ്റണം ഇല്ലെങ്കി പിന്നെ അവർക്കെന്നെ പണിയാവും അവസ്
അതാ കെ സി ബിക്കാർക്കെന്നെ അത് പണിയാ പിന്നെ രാത്രീലൊക്കെ വീഴുന്നെങ്കി പിന്നെ അവ ര് വന്ന് വെട്ടി മുറിച്ചുമാറ്റി നമുക്കൊക്ക്യാണെങ്കി മോട്ടർ ഇടുമ്പം തന്നെ ഇപ്പോ ഞങ്ങ്ക്ക് കൊ ഴൽ കെണറ അപ്പം മോട്ട്ർ ഇട്ടാലേ പറ്റു വെള്ളം കോരാൻ ഒക്കത്തില്ല കറണ്ടില്ല വെള്ളൊവില്ലാതായി കഴിഞ്ഞ പിന്നെ പാട
ആ അതാണ് കൊഴപ്പം അപ്പ്രത്തെ വീട്ടിൽ പിന്നെ വെള്ളം കൊരാൻ പോണം ഇവിടെ പിന്നെ കെണറൊണ്ട് നമ്മള് മോട്ടർ അടിക്കുന്ന കെണറ്റീ തൊട്ടി കയറൊന്നും ഇല്ല നമ്മള് ഇപ്പ എട്ക്ക്ന്നി
അത് പക്ഷെ ഒരു കാര്യം നമുക്ക് കിണറുണ്ട് കിണറുണ്ടെങ്കിൽ ഒന്നങ്കിലും ഒന്ന് കോരി കോരി എങ്കിലും ചെയ്യാലോ അന്നേര്ത്തേക്കെങ്കിലും ഇപ്പൊ ഇതന്ന് വെച്ചാ ഇതിന്ന് വെച്ചാൽ കോരാനും പറ്റ ത്തില്ല അപ്പൊ പിന്നെ പാടാ അപ്പൊ പിന്നെ വേറെ എവിടെങ്കിലും പോയി
അപ്പം തന്നെ കറക്റ്റ് മോട്ടർല് വെള്ളോം കാണത്തില്ല അതാണ് എപ്പഴും സംഭവിക്കുന്നത് എപ്പ കറണ്ട് പോന്ന അപ്പാച്ചിരികഴിയുമ്പം വെള്ളം തീരും
അങ്ങനെ വന്നിട്ടും ഒണ്ട് ഇവിടെ രണ്ടു ദിവസം എങ്ങാണ്ട് ഒരൂസം ഇവിടെ മഴ പെയ്തിട്ട് കറണ്ട് ഇല്ലാതെ വന്ന് രണ്ടു ദിവസം വെള്ളവില്ലാതെ വന്ന് ആ അപ്പർത്തെ വീട്ടിപോയി കോരി
ഉം അത് വല്ല്യ
ആ അതാ
വെള്ളൊക്കെ കോരി എന്ത് പാടാ നമ്മുക്ക്ല്ലെ പൈപ്പ് തൊറ ക്കുമ്പം വെള്ളം വരുമ്പം ആ ഉള്ള സന്തോഷം ഇങ്ങനെ കോരി ഒയ്ക്കുമ്പ കിട്ട അല്ല നമ്മളെല്ലാം ചെരുവത്തിലൊക്കെ കൊണ്ട് വെച്ച് കോരിയൊക്കെ ഒഴിക്കുമ്പോഴേ അത് വേറൊരിതാ
ഭയ്ങ്കര ബുദ്ധിമുട്ടായിരിക്കും അന്നേരം
ഉം അതാണ് കൊഴപ്പം അതുകൊണ്ട് എനിക്കും ഭയ്ങ്കര അമ്മക്ക് കറണ്ടും വേണം എന്തായാലും
അതാ നമ്മള് ശീലിച്ചത് ശീലിച്ചതിലെ വെള്ളം
ആ വെള്ളവില്ലാ പൈപ്പീന്ന് എടുത്ത് എടുത്ത് ശീലിച്ച്. അത് പോലെന്നെ മറ്റെ ആ കറണ്ട് ഫാനെ
അതുപോലെ തന്നെ അത്പോലെ അത് പോൽതന്നെ കറണ്ടില്ലെങ്കി പിന്നെ തുണി തേക്കാൻ പറ്റത്തില്ല. അങ്ങനെക്കെ ഭയ്ങ്കര ബുദ്ധ് ദ്ധിമട്ടുള്ള ആ സമയം
ഉം അപ്പൊ പിന്നെ നമ്മളില്ല പോകുന്ന സമയത്തായിരിക്കും അഥവാ തുണി ഒന്ന് തേക്കാ വേണ്ടി എടുക്കുന്നെ നമ്മളിപ്പോരിക്കും നാളെ പോമ്പടാല്ലോന്ന് അപ്പൊ കറണ്ട് ഇല്ലെങ്കി പിന്നെ അത് താത് മൊത്തം ചുളുക്കുവാരിക്കും പിന്നെ അത് തേച്ച് ണൊങ്കി പിന്നെ മറ്റേ പണ്ട വേറെ തൊണ്ടല്ല ചെര ടടക്കിട്ട അതൊക്കെ മെനകെട്ട പരിപാടിയാ അതില് വൃത്തി തേക്കണ്ടാന്ന് വിചാരിക്കുന്നെ. അതൊന്നും ചെയ്യാനേ പറ്റത്തില്ല. ആ. ശരി, ശരി, ഓക്കെ.